ഹലോ
ആഹ്
എന്താ വർത്താനൊക്കെ
നല്ല പനം സുഖം തന്നെ എന്താ അടുത്ത വർത്തനൊക്കെ
എന്താ നല്ലന്നെ പ്രത്യേകിച്ചൊന്നുല്ല അങ്ങനെ പോണുണ്ട്
ഉം എന്താ പണി
എന്താ ചോറക്കെ കഴിച്ചോ
ആഹ് ഫുഡ് കഴിച്ചു ഏ ചെറിയൊരു ഫങ്ഷൻ ഒന്നങ്ങനെ പോയി വന്നാണ്ട്
ഏ ശെരി ആ ഏ വന്നാ പല്ല് കല്യാണയിന്നു
ആ കല്യാണേന്
ഏ ശനി ചെക്കണ്ടോ
അൽ ആരുടെയാ കല്യാണം
ഇവിടെ അയൽവാസിന്റോടെനി അയൽവാസി അ ആഹ് വ് പെണ്ണേട്ടി പെൺ കെട്ടിക്കെനു ഇപ്പ ഇനി കെട്ടിക്കണാണ്ട് കാര്യല്ല പുതിയാപ്പള നാ ഇവിട്ക്ക് വരല്ലല്ലേ പെണ്ണിന്റെ വീട്ടിക്ക് വരല്ലല്ലേ
അങ്ങനെക്കെയാണല്ലല്ലേ കല്യാണം എന്ന വെച്ച് അത് ശരി വല്യ പരിപാടിയ്നോ
ഓര് ഞമ്മൾ ഇവിടെ ഫംഗ്ഷൻ തുടങ്ങ പോത്തിന് ഓരെത്തു ഇങ്ങോട്ട് വരും ഉം നിക്കാഹ് കൊറച്ച് മുന്നേ കഴിഞ്ഞീനു
ആഹ് ആഹ്
ക്കനും ചെക്കന്റെ വീട്ടുകർക്കും ഇല്ല കല്യാണം ഇന്ന് ഇവിടെ അപ്പൊ ഇഞ്ഞി പെണ്ണിന് ആഹ് പെണ്ണിന്റെ വീട്ടുകാർക്കെല്ലാം കല്യാണം അവിടെ പിറ്റെ ദിവസം അങ്ങനെ ഉണ്ടാവല്
ഏഹ് ആഹ് ആഹ് ആ എന്താ വലിയ പരിപാടിയ്നു
ആഹ് വല്തിനി
ആഹ് ആ ഇപ്പത്തെ പിന്നെ ഏത് ചെറ് വല്യ തായാലും ചെറുതായാലും ഒക്കെ ഇപ്പോ എന്താ ഇള്ള മാതിരിയാണല്ലേ കഴിക്കല് ഉം ഓഡിറ്റോറിയത്തില കല്യാണം
ആഹ് ഓഡിറ്റോറിയത്തി തന്നെ നി ഇവളെ അത്യാവശ്യം കോഴപ്പല്ലാത്തൊരു ഓഡിറ്റോറിയം
ആഹ് പൈസ കൊടുത്താല് എല്ലാരും ഓഡിറ്റോറിയത്തിലന്നെല്ലേ ഇപ്പൊ ഫുള്ള്
ആഹ് അല്ലാതെ എല്ലാരും പ്പി മേ കല്യാണത്തിന്ന്നൊക്കെ പറഞ്ഞോണ്ട് വ് ഇവിടൊക്കെ നന്നാക്കും പെയിന്റ് അടിച്ച് ഉഷാറാക്കും പിന്നെ ഈ മയത്ത് അവിടെ വെച്ചാണ്ട് പരിപാടി ഇണ്ടാക്കിയ ഒന്നായിട്ട് ചപ്പ്ളി അതേ പോയാകും ക്കെ വൃത്തിക്കേടാവല്ലേ പൈലേറെ നല്ലത് ഞമ്മള് വീടും പരിസരോം ര് ആഹ് വൃത്തികേടാവലെതി ആഹ് അതെ ആഹ് ആ ഒര് ബുദ്ധിമുട്ട് ആരോചിക്കാണ്ട് ഇപ്പ എല്ലാരും ഇതന്നെ വേഗം ഓഡിറ്റോറിയത്തില് മാറ്റലാണ്
അതാവുമ്പോ നമുക്ക് രാവിലെ മാറ്റിരുങ്ങി പോയാ പിന്നെ ഒന്നും അ
ആഹ് അതെ പിന്നെന്നാല്ലോ ഓഡിറ്റോറിയം എന്ന് വെച്ചാല് മുറ്റൊക്കെ കട്ടയല്ലേകരം റോട്ടിന്ന് തൊട്ട് മുറ്റം വരെ ക ക്കേണ് അതുകൊണ്ട് പിന്നെ ചാടി പൊടിറ്റയ്നുള്ളക്ക എത്ര മായ്രി ചപ്പേച്ചോട്ടിയാലും ചളീം പൊടിം ഉള്ളൊക്കെ എത്തൂല്ല ഓഡിറ്റോറിയത്തിന്റെ ഉള്ളൊക്കേങ്ങനായാലും എതാൻ എത്താൻ കഴിയുല്ല
ആഹ് അത് കറക്റ്റാ ശരിയാണ് അങ്ങനെ ഉള്ളേക്ക് വരൂല്ലല്ലോ
ആഹ് ആഹ്
പുതിയണ്ണിന്റെ എന്താ കല്യാണൊക്കെ ഡ്രസ്സും കാര്യൊക്കെ റെന്റ് ഏണ്
ആഹ് ആ അതെ റെൻ റെന്റിന് എടുത്തതാ തോന്നുണ്ട് കണ്ടിട്ട് റെൻറിനിഓര് ഇപ്പൊ ഫുള്ള് റെന്റിനെടുക്കലല്ലേ വെറുതെയാണ് പൈസ കൊടുത്ത് ഞമ്മൾ ഡ്രസ്സ് വാങ്ങാറ് അതൊരു വെറുത്തയാണ് നമ്മുക്ക് നഷ്ടണ് കാരണം നമ്മളാ ഒരൊറ്റ ദിവസത്തിന് ഇരുപത് മുപ്പത് റുപ്യൊക്കെ കൊടു മുപ്പതിനായിരം ഒക്കെ കൊടുത്താണ്ട് ഡ്രസ്സ് വാങ്ങു അത് അന്നെറ്റ സത്തിനും വാണ്ടിട്ട്ടും അത് കഴിഞ്ഞാ പിന്നെ അത് ഇടൂലല്ലോ പിന്നെ ഒക്ക് ആഹ് പിന്നെ അത് അങ്ങനത് വീട്ടില് ഇങ്ങനെ എടുത്തച്ച് എടുത്തച്ച് ഇപ്പൊ പിന്നെ ഈ റെന്റിന് കൊടുക്കുന്ന സംഭവംള്ളതുകൊണ്ട് അങ്ങനെങ്കിലും കൊടുത്തു പോകും അതൊരു ച ആ ചെറിയൊരു മോഡല് മാറിയത് വരെ ഇപ്പ ആർക്കും പറ്റൂല ഇപ്പം പുതുതായിട്ട് ഇറങ്ങണ മോഡലുകളെ പെൺകുട്ടികക്ക് പറ്റുള്ളൂ
ആദ്യൊക്കെ നമ്മളാരുടേങ്കിലും കല്യാണം കഴിഞ്ഞവര്ത് വാങ്ങിയാണ് ജോളിയൊക്കെ എടുക്കലേനു ഇപ്പൊക്കെ ഫുള്ള് ജ്വല്ലറി ഐറ്റംസ് അനുസരിച്ച് ഒപ്പിച്ച് എല്ലേ കാര്യം ഒ ഒക്കെ കിട്ടുവല്ലോ.
ആ അതെ.
പാട്ടി ആയാലും ഒക്കെ മൈലാഞ്ചി കാര്യങ്ങളും ഒക്കെ മ്മക്ക് പൈസ കൊടുത്ത എന്തും കിട്ടും.
ഇടുക്കണം മേലാഞ്ചി ഓക്കെ പണ്ടത്തെ പോലെ നമ്മള് കല്യാണത്താലെന്ന് മുറ്റത്തിരുന്നാണ്ട്ള്ള ഇടല്ലോനും ഇപ്പോ എവിടെയും ഇല്ല. ഇപ്പൊ തലേന്ന് പൈ ആ പൈസണ്ട് കൊടു എത്താണ്ട് ആളെ എവിടന്നാ ചെല ആളെ വിട്ട് വേര്താണ്.
ഉം അത് ഇത് വേറെ രസാണാണ് പക്ഷെ പണ്ടത്തത് വേറെ രസായിനു. പണ്ട് ഞമ്മള് തലേന്ന് ഒരൊറ്റ മാറ്റൽ മാറ്റുള്ളു പിന്നെ അന്നും. ഇന്നിപ്പോ എട്ട് ദിവസം മുമ്പ് തുടങ്ങും കല്യാണം കാര്യം.
ഇത്ര മോടുൽ കല്യാണങ്ങള് കഴിയിണ്ട് ഇപ്പോ എട്ടീസം മുന്നേ തുടങ്ങും. എറംഗോലി ആയിട്ടും ബ്രെഡ് ട്ട്യൂബി ആയിട്ടും.
അയിനൊക്കെ ഈ ഡ്രസ്സും കാര്യവും ഓരോ ഇതിനനുസരിച്ച് ഓരോ ഡ്രസ്സ് ആണല്ലോ.
തളാണ്.
ഉം ഇപ്പൊ ബോ ബോയ്സിനും തൊടങ്ങി
അതൊക്കെ അവര് റെന്റ്റിന് എഡ്കണേണല്ലോ. എ എപ്പണ അന്നൊക്കെ പറഞ്ഞാൽ പണ്ടൊക്കെയാണ് സ്ത്രീധനം കൊടുക്കല് അതേ മാതിരി പണ്ടം സ്വർണം കൊടുക്കല് അങ്ങനെയൊക്കെയാണ് പൈസ ചെലവ്. ഇപ്പ അതല്ല ഇപ്പം സ്വർണം കൊടുക്കല് പൈസ ചലവില്ല. ആ സ്ഥാനത്ത് കല്യാണത്തിന്റെ പരിപാടികൾ കഴിക്നേനാണ് പൈസ ചെലവ് മുഴുവനും.
ആഹ് സ്വർണ്ണം ഉണ്ടാക്കണ പൈസ കൊണ്ട് കല്യാണം ഇവിടെ അടിച്ച് പൊളിച്ചും ഇപ്പം അങ്ങനെയാണ്
രണ്ട് കൂട്ടം ഫുഡ് ആ രണ്ട് ഐറ്റം ഫുഡ്‌ ഫുഡ് പിന്നെ അതേ പോലെ കേറി വരുമ്പോ തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ടും പിന്നെ ഭക്ഷണം കഴിച്ച കഴിഞ്ഞിട്ട് സ്വീറ്റ്സ് ആയിട്ടോ അങ്ങനെ പല തരാണ്
അങ്ങനത്തക്കെ ഓരോ കാര്യങ്ങളാണല്ലോ അതുകൊണ്ട് ഞമ്മക്ക് മക്കള് പോയാല്
ബുദ്ധിമുട്ടില്ല അവര് അവിടെ ഇരുന്നാണ് അങ്ങനെ അത്ങ്ങനെ കഴിച്ചോണ്ടിരുന്നോളും.
അത് ഇഷ്ടം പോലെ ആ ചെറിയ മക്കളല്ലേ ഒർക്കിഷ്ട്ടം പോലെ ഒരു പ അപ്പറം കൊണ്ടാണ് ചെന്നവർക്ക് ഏ
ആഹ എത്ര വേണമെങ്കിലും എടുക്ക എടുക്ക അതിനൊന്നും കൊഴപ്പില്ല. പിന്നെ ഇപ്പൊ ബൊഫന്ന് ഫുള്ള് ബൊഫല്ലേ.
ആ ബഫന്റെ പരിപാടി ആയതോണ്ട്
ഓലെ തന്നെ വളമ്പി ഇതാക്കി നമുക്ക് വളമ്പിത്തരും ചെയ്യും. അതുകൊണ്ട് ഫുഡ് വേസ്റ്റ് ആവുന്ന കാര്യം
വേസ്റ്റ് ആവൂല കറക്റ്റ് പാകത്തിന് അവരിട്ടുകൊടുക്കു കുട്ടിയക്കായാലും. അതിനനുസരിചിട്ട് ഓല് ഇട്ട് കൊടുക്കുള്ളൂ ഏറെ ഇട്ട് കൊടുക്കൂല. അത് നല്ലൊരു പരിപാടിയാണ്. ഭക്ഷണം വേസ്റ്റായി കളയൂല.
അത് ശെരിയ നല്ലൊരു പരിപാടി തന്നെയാണ്ത് ഫുഡ്
മറ്റേ ഭക്ഷണങ്ങൾ വേസ്റ്റാക്കി ആ അത് അല്ലെങ്കി അങ്ങനെ എത്രയാണ് മ അത് മക്കൾക്കെലിക്കണ്ട് ട്ടോടുക്കും അവരത് കഴിക്കാതെ ബാക്കിയാക്കിയിടും അങ്ങനെ. എത്രയാണ് വേസ്റ്റായി കളഞ്ഞിപോകൽ.
ആദ്യക്കെ പിന്നെ ഞമ്മൾ കസിൻസ് ഒക്കെ ആയികാരം സ എങ്ങനെ ചോറ് വളബനും ന്തിനൊക്കെ നിൽക്കുമ്പോ ഓൾക് കല്യാണം കൂടാനും കഴിയൂല. ഫോട്ടോ എടുക്കാന്അങ്ങനെതിന്നോല റ്റുലല്ലോ ഫുള്ള് ഓലി തിരക്കിലെക്കരം ഇപ്പ പി ഇങ്ങനയത് കൊണ്ട് നമുക്ക് എമ്മി ഇപ്പി എല്ലാരും സ്റ്റേജു മുലെക്കാരം എല്ലാവരും ഇങ്ങനെ സ് സ്റ്റേജ്മിലൊക്ക എല്ലാ സമയവും അതാന്ന് എല്ലാവർക്കും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം മറ്റേ നമുക്ക് ഒന്നും ആരും കാണാനും കയൂല ഫുള് ഇത് എല്ലാവരും വെരും തെരക്കേ സാരം കല്യാണം കഴിയണ സമയം വരെ അങ്ങനെയണല്ലോ ഉള്ള് തെരക്കിയെക്കരൊ ഇപ്പൊ പണ്ടത്തെ പോലെ തന്നെ ഗോൾഡയാലോ ക്ക് അങ്ങനെ തന്നെല്ലേ പെൺകുട്ടികൾക്ക് എന്താനിപ്പ സ്വർണ വ ങ്കിൽ തന്നെ അഞ്ചു പവന്റെ സെറ്റ് സിമ്പിൾ ആയി ട്ട് അങ്ങനെയൊക്കെല്ല ഇപ്പ ഫുള്ള് മറ്റേതൊക്കെ നമ്മള് മുപ്പതും ഇരുപതും പവൻ സ്വർണവും വല്ലിയ വല്ലിയ മാല. അങ്ങനെയൊക്കെ ഇതൊരു കാലേനു. പിന്നെ കല്യാണം കഴിഞ്ഞാ ഒര് ഫോട്ടോഷൂട്ട് ഉണ്ടാവും അതൊക്കൊ ഒരു രസയിനു നമ്മളെ കാലത്ത് വന്നപ്പ അതൊന്നുംല്ല. ആഹ് അതുകൊണ്ട് നമുക്കൊരു ഓർമ്മ കാണാനൊരിതില്ല
ആര്തെങ്കിലൊക്കൊരു ഫോണിലും ഫോട്ടഎ ക്കെഉളെളനി അന്നൊക്കെയ അന്നൊക്കെ ചെറിയ ഫോൺക്ക എന്നാലും അയി ഒരു ഫോട്ടോ അത്രേ ഉള്ളൂ ഇന്നത്തെ മതിരി നല്ല മുൻന്തി ഫോണും കാര്യങ്ങളും ഒന്നും അന്നില്ലല്ലോ ന ടച്ചിന്റെ ഉണ്ടാവും ആരത്തെങ്കിലും ഒരാൾടത്ത് സം സങ്ങിന്റെ ടച്ചിന്റെതൊക്കെ ഉണ്ടാവും അയിലൊന്ന് രണ്ട് ഫോട്ടോ എടു എന്തെങ്കിലും ഉണ്ടാവും ചെയ്യും അങ്ങനെ
ഇതൊക്കെ എന്നും ഫോട്ടോ എടു ക്കല് എപ്പ തുടങ്ങിയാല് മണിക്കൂറുകളുമാണ് ഫോട്ടോ എടുക്കാന്.
ആ കല്ല്യാണം കഴിഞ്ഞിട്ട് പെണ്ണിനെ അയിതിനാട്ട് കൊണ്ട് പോവുവാണ് ചെക്കന് പെണ്ണ് ണിന്
ഓരോ സ്ഥലത്തേക്ക് കൊണ്ടു പോവാണ്. രണ്ട് മൂന്ന് മണിക്കൂർ വിച്ചണ്ട് ഉം ചുരു രസാണ് ശെരിക്ക് പറഞ്ഞാല് നമ്മുക്ക് എപ്പോഴും കണ്ടിരിക്കാനും എല്ലാ നമ്മള ഫോട്ടോസ് കാണാനൊക്കെ ഒരു കാര്യാണ് അതൊക്കെ നല്ലൊരു കാര്യണാണോ
പ്പഴ്ത്ത കൊറെ കാലത്ത് ന ശേഷക്കെ എടുത്ത് നോക്കാം മക്കളും കാര്യങ്ങളൊക്കെ ആവുമ്പോ ഇങ്ങനെ അവൾക്കൊക്കെ കാണിച്ചെടുക്കാ നല്ല രസാകാരണം
ആഹ്
അതിനെന്ന നമ്മളുടെന്നും കല്യാണം ഫോട്ടം പറയൊ ഒരു ഫോട്ടം തന്നെ ത്ണ്ടാവൂല മ് പെടുത്തുള്ളത് ഉണ്ടാവുല അന്നത്തെ സാധ്യതണ്ടോ ഇനി അഹ് അങ്ങനത്തെ
ഏത് കയ്യുല്ലെങ്കിലും എ എഴുപ് ആരുതേൽ ഒരാൾ ത് കഴിഞ്ഞ പിന്നെ അതേപോലെ അവണ ആക്കണന്ന് പെൺകുട്ടികള് വാശി പിടിച്ചു ഇപ്പഴത്തെ കാലം ഇങ്ങനെയാണ്
അങ്ങനെയാണ് ഇപ്പം പെൺകുട്ടികളെ ഇഷ്ടത്തിനാണ് നിക്കുന്ന രക്ഷിതാക്കള്
എല്ലാ കാര്യം ഓല് ഓല ഇഷ്ടണാന്ന് നോക്കണം അല്ലെങ്കി പിന്നെ ഓല് സമ്മതിക്കൂല അപ്പ പിന്നെ അതുകൊണ്ട് രക്ഷിതാക്കള് വേഗം സമ്മക്കും ചെയ്കയും ഓൻ എന്താ പറയണെനുസരിച്ചൊക്കെ അടിപൊളി അക്കും കല്യാണങ്ങളൊക്കെ ഇപ്പോ പിന്നെ എന്തൊ
അപ്പൊ
ആഹ് പിന്നെ എന്നാല് വേറെ പ്ര
മക്കളൊക്കെണ്ട് ഉറങ്ങിയോ
ആഹ മക്കളൊക്കെ ഉറങ്ങി ഒക്കെ എന്താ നേരത്തെ കാലത്ത് ഫുഡ് കഴിച്ചണൊക്കെ കണങ്ങണ് ഉർക്ക ആഹ് നാളെ മദ്രസ്ഇണ്ട് ഇന്നിപ്പോ മദ്രസക്ക് നേരത്തെ എണിക്കണോണ്ട്
ആഹ എന്നെയൊക്കെ എ ബുദ്ധിമുട്ടാണ്ട് രാവിൽകാതെ മഴയും അയില അവര് വിളിച്ച ഉണത്തലോ ഇതൊക്കെട ആരച്ച പാവം തോന്നു
പാവാണ് എണിക്കണ നേരത്തെ എണിക്കണോണ്ടേ നമ്മക്ക്ന്നെ വലിയ മടിയാണ് എണീക്കാന് പിന്നെ അവരെ പറഞ്ഞക്കണ്ടന്നുള്ളതില് നമ്മള എണീക്കണുന്നത് പിന്നെ ചെറിയ മക്കളും കൂടി അവല കുളിക്കാനും ഉണ്ടാക്കാനും മദ്രസക്ക് പോവാനും നടന്ന പോകും വേണ്ടേ മദ്രസക്ക ആയാലും ഈ മഴത്ത് ഇങ്ങനെ നടന്നു പോകണ്ടേ
ആഹ്
മം പിന്നെന്നാന്ന വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ എന്നാ ശരി എന്നയിക്കോട്ടട്ടോ
ആഹ്